ഹലോ ആ കേൾക്കുന്നൊണ്ട് എന്താ ഇപ്പൊ കുട്ടി എന്റെ കുട്ടിട ഒറങ്ങിയ ഒറക്കി അവിടെ എന്താണ് കൊച്ച് ഒറങ്ങിയാ
ഒറങ്ങീട്ടില്ല ഇതാ കളിക്ക്ണു
ആണാ ഇവിടെക്കെടത്തി ഒറക്കിയല്ലേപിന്നെ ഒരു ചൂടും തല്ലേം തരൂല
ഉം ഉം ങ്ങള് രാവിലെന്നും ഉറങ്ങില്ല്യ രാവിലെ എണീച്ചങ്ങനെ കളിക്കെന്നെ
ആണല്ലേ ഉച്ചക്കിടന്നുറങ്ങോ ഉറങ്ങി
ഉം ഒരു വയസൊക ആയപ്പോറങ്ങി ഇപ്പ രണ്ടു വയസാകാനായി
ആ ആ
പ്പ അപ്പർത്ത വീട്ടിൽത്തെ കുട്ടിനെ ട്ത്ത് കളിക്യാണ് അത് അവനൊണെങ്കിൽ പൊക്കിയിട്ട് വന്നപ്പോൾ അവനെ പിടിച്ച് മാന്തി
ആണാ
പറഞ്ഞാല് കേൾക്കില്ല വെറുതെ അപ്പ്ര വീട്ടില് ഇപ്ര വീട്ടില് ഓടും ഉം പിട്ച്ചാലും നിക്കില്ല ഭയങ്കര വാശി
ബാഷിയാൺ
ഉം
ഇപ്പൊ ചെറുതിനാണെ ജല അ അ മൂത്ത കുട്ടി സ്കൂളി പോയി ചെറിയ ചെറുതിനിനാണെങ്കില് ഇവ തുമ്മല്ണ്ട്. ഇപ്പളന്ന് പറഞ്ഞാ ഇപ്പൾത്തെ അറിയാലോ മഴ കാലായ്തോണ്ട് നമ്മ ശ്രദ്ധിക്കണം തുമ്മലും പനിയെല്ലാം വന്നാല് കൊണ്ടയി കാണിക്കണം.
ആ
ഇപ്പൊ ഞക്ക് ഇവിടെത്തന്നെ ഇപ്പൊ കുറച്ചേരം മുമ്പ് ഈ ഹെൽത്തീന്നെ ആൾക്കാര് പന്നിട്ട്ണ്ട്. ഓഫീസന്മാര് അവരന്ന് പറഞ്ഞാൽ ഈ കൊതികിന്റെ നോക്കാവന്നയാണ് മുറ്റ ത്ത് വെള്ളം കെട്ടി കിടക്കണ് ണ്ടാ ആ അപ്പൊ കൊറേ സ്ഥലത്ത് വന്നിട്ട് അവര് പറഞ്ഞഞ് പോയിട്ടുണ്ട് ന്ന് പറ ഈ വെള്ളം കെട്ടികെടക്കാ പടില്ല ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് തന്നെ ഡെങ്കിപ്പനി ഒരു കേസ് വന്നിട്ടുണ്ടന്ന് പറഞ്ഞ് ആ ചേച് ചി അപ്പൊ ഇങ്ങനെ പനിയാ വല്ലോം വന് ന്നെങ്കില് മൂന്നോസം കഴിഞ്ഞിട്ട് പനി മാറിയില്ലെങ്കിൽ കൊണ്ടൊയി കാണിക്കണം, അതുപോലെ ഈ ഡി ഡെങ്കിപ്പനിയുടെ കാര്യം പറയണെന്ന് പറയും അട്ത്ത് വല്ലോം ഇണ്ടന്ന് പറ യണ്ടെ അതൊന്ന് സൂചിപ്പി ക്കാൻ പറഞ്ഞ് അപ്പം ഞങ്ങളെ പരിസരത്ത് വന്ന് നോക്കിട്ട് ഇപ്പൊ കൊഴപ്പൊന്നുല്ല പൊക്കത്തി കേറി നോക്കി ടെറിസിന്റെ മുകളിൽ വെള്ളം വല്ലം കെട്ടികേടാക്കണോന്നറിയാനേ
ആ ആ
പ്പോന്ന്ല്ല വന്ന്ക്കിട്ട് പോയി എന്നാലും കുഞ്ഞുങ്ങൾ ഉള്ളേല്ലേ നമ്മൾ ശ്രദ്ധിക്കണല്ലോ
ഉം
അപ്പൊ ഇപ്പൊ മരുന്ന് കൊ ജലദോഷത്തിന്റെ മരുന്ന് ജലദോഷം ന്ന് പറഞ്ഞാ കൊയ്പ്പല്ല തുമ്മി പോണം പിള്ളേർക്ക് നല്ലതാ ഇല്ല ഇന്ന് രാവിലെ തുമ്മാ തുടങ്ങിയ രണ്ട്രാഷ്യം തുമ്മിയേ
ആ ആ
അപ്പൊ ജലദോഷംത്തിന് മര്ന്ന്ണ്ട് ഞാൻ കൊടുത്തിപ്പ ആള് ഉറങ്ങി.
ഉം ദലദോഷം പിടിച്ചാ ഭയങ്കര ഇടങ്ങറാണ് വെറുതെ കരഞ്ഞിട്ടേ രിക്കും
ഞാനെ മൂക്ക് ചൊറച്ചിലായിരിക്കുന്നറഞ് കൊച്ച് ഏത് നേരം തുമ്മി തുമ്മി തുമ്മി മൂക്കടഞ്ഞു പോഗും അതിന് ശ്വാസം വലിക്കാൻ കിട്ടൂല്ല രണ്ടര വയസ് അപ്പൊ ഞാ അടുത്തന്നെ ഹോസ്പിറ്റല്ണ്ട് കൊണ്ടോയി കാണിക്കാന്ന് വിചയ്രിച്ച് കുറഞ്ഞില്ലെങ്കിലെ ഞാൻ പക്ഷ അപ്പൊ വീട്ടിപൊയിട്ടെ പറയ ജലദോഷം വർണ് നല്ലതാണ് പിള്ളേർടെ മൂക്കിന്ന് തുമ്മി പോണത് നല്ലതാണ് പഴയ അങ്ങനെ ച്ച് നല്ലദ്ന്ന് പറയാണണ്ട് പണ്ടുമുതലേ ആൾക്കാര് പറയാണ ജലദോഷ തുമ്മിതുമ്മി പോണോന്ന്പറയും തുമ്മിത്തുമ്മി തന്നെ പോണം.
ഉം ഉം
അപ്പ അങ്ങനെ വിചാരിച്ചിക്കണാണ്. ആളിപ്പൊ കിടന്നുറങ്ങി
ഉം ഹസ്ബൻഡ് ജോലിക്ക് പോയോ?
ആ ഹസ്ബൻന്റ് ജോലിക്ക് പോയി. ഇനി ഉച്ചയ്ക്ക് ചോറിന്നാൻ വരും പിന്നെ വൈകിട്ട് അടുത്ത് തന്നെയാണേ അടുത്തന്നെണ് ന്നുർണ്ണാ ഒരി രണ്ടുറോടപ്പ്‌റം
ആഹ്
ആ അപ്പൊ ഇടക്ക് വരും ചായ കുടിക്കാൻ വരൂല എന്ന് റഞ്ഞാ അവിടെ മൊ മൊലാളി ഉണ്ടാവും അയാൾ നോക്കും ചായ കുടിക്കാൻ വന്നാ പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ടേ പോകുള്ളേ അപ്പ അയാൾ നോട്ടിയ്യും ആള് ഭയങ്കര കർശനക്കാരനാണ് മോയലാളി
ഉം എല്ലാ ജോലിയും കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞോ
കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കുളിക്കണം ചെറ്ത് ഉറങ്ങിയിട്ട് എന്തായാലും പിന്നെ കുഴപ്പുല്ല ആ അല്ല തിരുമ്പലൊക്കെ കഴിഞ്ഞ് വെയിയില് കണ്ടിട്ട് പുറത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പ മൂടി വന്നിണ്ട് അന്തരീക്ഷം കുറച്ച് മോശവും തോന്ന്ണ്
ഉം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെയിരിക്കാ
ആണാ? അലക്ക് കഴിഞ്ഞിട്ടില്ലേപ്പാ
ഇല്ല! വള്ളം വന്നിട്ടില്ല ഇവിടെ വള്ളത്തിനാ പാട് സാദാ പൈപ്പാണെ ആ
ആണ പിന്നെ മുടക്കുവല്ലോം തന്നിട്ടുണ്ടാ ഒന്നരാടം വരും ആണോ? അയ്യോ അപ്പൊ എന്തെ കിണറ് വല്ലോം ഉണ്ടൊ അവിടെ അടുത്ത്?
കിണറുണ്ട്! പക്ഷെ കോരാൻ വയിക്കണ്ടേ വീട്ടിലില്ല അടു അത് മറ്റേ പഞ്ചായത്ത് കിണർ
പഞ്ചായത്ത് കിണറുണ്ട് ആ അപ്പൊ കുടിവെള്ളം വേണം അത്യാവശ്യം ആല്ലെത്?
ഉം അത് അപ്പറത്ത് ഒരു കിണറുണ്ട് അതും ദൂരെ പോണം നമ്മ വെള്ളൊക്കെ എടുക്കണെങ്കില് വള്ളത്തിനന്നെ ഇവിടെ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടാണ് ആ ആആ ഇത് പഞ്ചായത്താണോ പ്പത്
ആഹ്
പഞ്ചായത്താണ് ആ ഇത് ഇവിടെ ഞങ്ങക്ക് സിറ്റിയാണ്
ഉം ഉം ആതെ അരിവാളുകാര് ജയിച്ചപ്പോ ഇത്തിരി കുഴപ്പം പുല ഇപ്പൊ കൈക്കാരായത് കൊണ്ട് ഭയങ്കര ഒരിത്
ആ ഇപ്പൊ അരിവാളുകാര് ചെയ്തു വെച്ച മറ്റേ ശ്രീ സുര രക്ഷാ പദ്ധതി ഇല്ലേ? അതിപ്പോ നിർത്തിലാക്കിയെന്ന് തോന്നണല്ലെ എനിക്ക് രണ്ടു മാസംനി കിട്ടിയെനിക്ക് ആയിരം രൂ വെച്ച് എനിക്ക് രണ്ടു മാസം കിട്ടി ഓക്കെ സന്തോഷിച്ച് പണിയൊന്നുമല്ലാതെ വീട്ടിലി പിന്നെ ഇപ്പൊ രണ്ടു മാസോട്ട് പെന്ഡിങ് ഈ മാസം കൂടി ആവുമ്പൊ മൂന്ന് മാസോയി
ആഹ്
അപ്പൊ എന്ത് ചെയ്യൊന്ന് വിചാരിച്ചരിക്കനേണ് അത് ആയിരംങ്കിആയിരം കൊറയാ അങ്ങനെ ഇപ്പൊ നമ്മളെ പോലെയുള്ള കൊറെ മാസ് എന്തെങ്കിലും ഒരു കാര്യങ്ങളാണ് നമ്മക്ക് പോട്ടെ കൊച്ചിനു വല്ല മേടിക്കാ അങ്ങനെ നമ്മുടെ കാര്യം വേണ്ട വീട്ടിൽ എന്തെിലും സാധനം മേടിക്കാനാ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാന്ന് വിചാരിച്ച് ഇപ്പഇത് പുതിയ സർക്കാർ കേയറിയപ്പ എട്ടിന്റെ പണി കിട്ടി
ഉം ഉം
അതിന് പകരം ഇപ്പൊ ബസ് യാത്രയല്ലേ?
ഉം ഉം ഹലോ
ബസ് യാത്ര കെ എസ് ആർടി ബസില് പോയാ?
അയ്യേ പോയിട്ടില്ല പ്രിയ എന്ന്ന്നൊക്കെ പറയുണു
ആഹ് ഒന്ന് പോ ഞാൻ പോയിട്ടില്ല പോണോന്ന്ണ്ട് എവിടെങ്കിലും പോകുമ്പോളേ ആ ആ
ആ
പിന്നെ വിദ്യാർത്ഥികൾക്കുണ്ടല്ലേ സൗജന്യയാത്ര സ സൗജന്യയാത്രല്ല വിദ്യാർത്ഥികൾക്ക് എന്തോ ആയിരം രൂപ വെച്ച് മാസത്തിൽ കൊടുക്കണം എന്ന് പറയേണ്ടായി അല്ലെ?
ആഹ് പക്ഷെ അതൊക്കെ ഇപ്പൊ നർത്തലാക്കിന്ന് എന്താ പറയണ്ട്
ആണാ ഇപ്പൊ നാളെ അറിയാൻ പറ്റും നാളെ എന്തോ ബഡ്ജറ്റ് അവതരണാണ് ഇപ്പൊ അറിയൻ പറ്റും സ്ത്രീ സുരക്ഷ എടുത്ത് മാറ്റിയാ ചതിച്ചോന്ന്റിയാൻ വേണ്ടി
ഓഹ്
ആ രണ്ടു മാസം കിട്ടിയ പ്പോ സന്തോഷിച്ചു
അതെന്നെ ഹ് ഹ്
പിന്നെ വേറൊ ക്കെ സ്വർണത്തിന്റെ വില എന്താലേ
ആഹ ഒരു ലക്ഷത്തിന് മേലെആ യില്ലേ
ന് മേലെ ഇത് എങ്ങാട് കേരുത്താ കുറച്ച് കുറഞ്ഞിട്ടന്ന് തോന്നാണ് കുറഞ്ഞ എത്ര കുറഞ്ഞഞ് മൂവായിരം കുറഞ്ഞ അയ്യായിരം കൂടും.
ആഹ
എന്ത്‌ ചെയ്യും എന്ന് ആലോചിക്കന്നെയാണ് ഇപ്പൊ
ഞാൻ ഈ അടക്ക കുട്ടിന്റെ കമ്മല് വളഞ്ഞിട്ട് മാറ്റാൻ പോയപ്പോ എന്താണ് അതെ തൂക്കത്തിന് ഒരു പൊട്ട് മില്ലി കൂടുതൽ മൂവായിരത്തി എഴുന്നൂറ് രൂപ്യആയി അങ്ങട് കൊടുത്തു ഉം ഉം ചെറിയൊരു സ്റ്റെഡ് മാറ്റാൻ തൂങ്ങ മാറ്റിയില്ല അത് പിന്നെ കേടു വരില്ല ഒരു തു ട്ട് മാതിരി ഉള്ളതാണേ അത് ആഹ സ്റ്റെഡ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ
ആ അത്‌ മതി അവൻ പ്പോ അംഗനവാടി പോകുമ്പോയും സ്റ്റഡ് മതി സ്കൂളിൽ സ്റ്റഡ് അല്ലാതെ അവർ തൂക്കങ്ങൾ ഇടാൻ സമ്മതിക്കില്ല
ഉം ഉം ഉ
പക്ഷെ ഇപ്പൊ അങ്ങനെ പോകുമ്പോ ഇട്ട് കൊടുക്കായിരിക്കുന്നതാണ് നല്ലത് അംഗണനവാ ടി കൾ പോകുമ്പോളേ നമ്മൾ ശ്രദ്ധിച്ചില്ല അവര് ടീച്ചർമാരെ എന്തായാലും ശ്രദ്ധിക്കൂല്ല അവര് പറയുകയും ചെയ്യും പിള്ളേർക്കും അങ്ങന കൊടുത്തു വിടല്ലേ സ്വർണ ഭരണം ന്റെ കാര്യങ്ങൾ പറയും നമ്മ എന്ത് ചെയ്യും പിള്ളേർക്ക് ഇട്ട കൊടുക്കും പക്ഷെ പിള്ളേർ എനക്ക് ഇത് തന്നെ നാലാം ക്ലാസ്ൽ വെച്ച എന്റെ ചെറുപ്പത്തിലേ സ്വർണ്ണ കമ്മലി ക്ലാസ്ന്ന് പോയി അന്നട്ട് എന്തായി ന്ന് വീട് വീട്ടീ ചെന്നപ്പോ വഴക്കും കേട്ട് തിരിച്ചങ്ങാട്ട് പിന്നെ യും ക്ലാസ്സിൽ കേറി മൊത്തം അരിച്ചു പെറുക്കി സാധനം കിട്ടില്ല എന്റെ രണ്ട് എൻന്റെ മോളഡെത് അതുപോലെ പോയിട്ടുണ്ട് സ്കൂളല്ലാട്ടാ ഞങ്ങളുടെ വഴില്ലേ കൊച് കളിക്കാൻ പോയിന് അത് ആറുമണിക്ക് ശേഷം കളിക്കാൻ പോയി ഈ കൊച്ച് അറിഞ്ഞിട്ടില്ല കളിക കഴിഞ് തിരിച്ച് വീട്ടി വന്നപ്പോ കമ്മല് എന്തേ കമ്മല് കാണാനില്ല പിന്നെ വഴി പോയി നോക്കി കിട്ടുവോ ഏഴ മണിക്കെല്ലാം പോയിട്ട് ഇരുട്ടെല്ലാം വരനെല്ലേ കിട്ടിയ ആൾക്കാര് തരുവോ ആ കിട്ടീല്ല
ആഹ
അത് പോയതാണ് ഒന്നെങ്കി ആർക്കെങ്കി ലും കിട്ടിയിട്ട്ണ്ടാവും
ആ കിട്ടിയവര് പറയൂല്ല
എ പറ ആ വഴി ഇങ്ങനെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണെ പൊതുവഴിയാണ് അപ്പൊ കിട്ടി ആ സമയത്തെല്ലാം ആൾക്കാര് പറയാൻ പറ്റൂല്ല ഈ നടക്കാൻ പോണ ആൾക്കാണ്ടാവും
ഇപ്പൊ സ്വർണത്തിന് വിലക്ക കൂ ടിയത് കൊണ്ട് മോഷണവും അതും ഇതും എല്ലാ
തരൂല അങ്ങനെ അത് പോയി അങ്ങനെ ഒരു ഗ്രാമിന്റെ ആ ഒരു ഫുൾ കമ്മ ലാ യിട്ട് മൂടി മാത്രം കൈ കിട്ടി മറ്റേ സംഭവം എല്ലാം പോയി
ഉം
അതുകൊണ്ട് ഇപ്പൊ കൊച്ചുനോട്‌ ചോദിക്കോ ഞാൻ ചെയ്യടോ എവിടെങ്ങനെ പോകുമ്പോ മാല എടിച്ചിട്ട എനിക്ക് വേണ്ടമ്മ എനിക്ക് വഴക്ക കേക്കാല്ലേ അയാക്കെ പേടികൊച്ചിന് ഇട്ടൊണ്ട് പോവാൻ പേടി ഞാൻ ഇപ്പോളേ ഇടാൻ പറ്റള്ളട്ടെ പിന്നെ വെൽതായി കഴിഞ്ഞാ പറയാലോ നമുക്കിനി അങ്ങട് അത്ണ്ടാവില്ല ഇപ്പ ഇട്ട് നടന്നോന്നന്ന് പറയും
ഉം ഇവിടെ മഴ വരുന്ന പോലെയുണ്ട്
ആണല്ലേ ആ ഇവിടാന്ന് മൂ ടി ക്കണ്ട് ഇരുട്ടായല്ലേ ആഹ
എന്നിട്ട് കറിയൊക്കെ എന്ത്‌ ഇണ്ടാക്കി. ഇവിടെ ഒന്ന് ചോറടുപ്പില് എന്തെങ്കിലും ഉണ്ടാക്കണം.
ആ തക്കാളി ചാറ് വെച്ച്ഞൻ തക്കാളിച്ചാറ് തേങ്ങരച്ചി. പിന്നെ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഉണ്ട്.
ഉം ഉം
അത് കടല് മേടിച്ച്. നൂറ് രൂപക്ക്. കുറച്ച് ഒരു ഒരു കായ് പിടി കൊള്ളാ.
അത് അതന്ത്ചൊയും. ചമ്മന്തിഅരകും.
ചമ്മന്തിയല്ല ഞാൻ വറുത്ത് യ ഉണക്ക ചെമ്മീന് തല കളഞ്ഞിട്ട്. തല ഒക്ക ആൾക്കാര് തേങ്ങാ ചമ്മന്തി അടക്കൂലൊ ആഹ് മറക്കും
ആഹ എന്നിട്ട് വെറുതെ കഴിക്ക എണ്ണയിലിട്ട് വർക്കുംല്ല. സാധാ
എണ്ണയിലിട്ട് വറുത്തിട്ട്. മുളക് പൊടി ഇടും ചതച്ച മുളകില്ലേ.
ആഹ ആഹ
എ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളി ഇട്ട് പൊരിയിച്ച എടുക്കൂല്ലേ.
ഉം ഉം
പുള്ളി പറയത് നമുക്ക് തിന്ന ചെമ്മിയൻ കിട്ടിയില്ലെങ്കിൽ. ഇപ്പ ചെമ്മീൻ ആ മീൻ നല്ല ഫ്രഷ് മീൻ ആയിരിക്കും ഇവിടോ.
ഉം കടപ്പുറൊക്കെ ഉണ്ട് ഉള്ള ഭാഗം.
ആഹ കടപ്പുറംല്ല അങ്ങനെ കെട്ടില്ലേ? ഇങ്ങനെ തോടന്ന് പറയാൻ പറ്റൂല. കെട്ടുകൾ ഉണ്ടാവൂലേ പുഴകള്. ആഹ് കുളല്ല പുഴ പുഴയുണ്ട്. പുഴയിലപ്പ ഇവിടെ ഇവിടെള്ള അടുത്തുള്ള ആൾക്കാരും മിക്ക ആൾക്കാരും. ഈ വലകറ്റായ ടീണ് അതായത്. അര പറയില്ലേ
ആഹ
മീൻ പിടിക്ക ആൾക്കര് ആ ആ തൊഴില് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് ഈ രാവിലെ ന്നെ. വെളുപ്പിനെ ഒരു അഞ്ചു മൂന്ന് മണി നാലല് മണിയാ പോ ഒരു വല കെട്ടാൻ. ഇട്ടിട്ട് വരും ഒരു എട്ട് മണിയാകുമ്പോ വല എടുത്തിണ്ട്. വരുമ്പോ നിറയെ മീനും പൊടി പൊടി മത്സം. ല്ലേ കൊഴുവ അതുപോലെ തന്നെ ഞണ്ട് എല്ലാം കിട്ടും.
ഉം ഉം റൈറ്റും ഉണ്ടാ ആ
ഇ മോന എഴുന്നേറ്റു നോട്ടെ പിന്നെ വിളിക്കാട്ടാ ശരിന